ഹലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം?
അവിടെ
ഹലോ സൗണ്ട് റെഡില്ലല്ലോ? കേൾക്കാൻ കൊറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഹലോ
ഓകെആയേ?
ഒന്നുകൂടെ അടുത്തേക്ക് ഫോൺ വെക്കാൻ പറ്റോ?
റെഡിയായോ?
ആഹ ആഹ എന്തൊക്കെയ വിശേഷം
ഇരിവാണ് അവിടെ എത്തത്ണ്ടേ
ഓ സുഖം അങ്ങനെ പോണ
ഉം
എന്താ പണി ഇഞാ വ
നോക്കിയ ആ ഉം
ഉം ഞാന് മോന്റെ വർകൊക്കെ ഒന്ന് ചെയ്യേനു ഇപ്പയേ കിട്ടുള്ളു വർക്ക് ചെയ്യാന് ഇപ്പ അതിന് പണ്ടത്തെ പോലെയല്ലല്ലോ സ്കൂള് തോനെ വർ കോല് ഇങ്ങോട്ട് എഴുതാൻ തരും എന്നിട്ട് നമ്മൾ പെ നമ്മള് ഉമ്മമാരെന്ത്‌ ചെയ്യും അയിമ്മ ഇങ്ങനെ കുത്തിർന്ന് എഴുതിപ്പിക്കണം.
ഉം
പോലെ അവിടുന്ന് കൊറച്ച് വർക്ക് കൊടുക്കുള്ളൂ ബാക്കിയൊക്കെ നമ്മള് ഉമ്മമാർക്കാണ് ബാക്കിയുള്ളത്. ഇവിടെ വന്നാലേ എഴുതാനും മ ടിയാണ്
അപ്പ
ആ അത് കളറ്കൊടുക്കാനും ചിത്രം വരക്കാനും എല്ലാതു ഉണ്ടാവും പണ്ട്ന്ന് പറഞ്ഞാല് പണ്ട് നമ്മളൊക്കെ ആയന്ന് സ്കൂളിന്ന് തന്നെയങ്ങോട്ട്‌ എഴുതി വരുവാരുന്നു പിന്നെ ഏതെങ്കിലും ഒരു ഹോം വർകൊക്കെ ഒന്നോ രണ്ടെണൊക്കെ ഉണ്ടെങ്കിലുണ്ടായി ഇത് കളർ ചെയ്യാനും പിന്നെ ആ ട്രൈസ് ചെയ്യാനും ഒക്കെ നമ്മുക്ക് നമ്മളാണ്ട യിപ്പിക്കല
ഉം ഉം ഉം
മക്കളാണെങ്കിലും നമ്മള് പറഞ്ഞ കേക്കൂല്ല ഓൽക്ക് ഓൽ
ഉം വിടണ്ടേ ഉം ഉം ഇന്നോ
സുഖാണോ
കേൾ ക്കാൻ ബുദ്ധിമുട്ടുണ്ട്ട്ടോ
ഇവിടെ വീണ്ടും കേടായത് അതാണ്
അതായിരിക്കും ഉം
ഉം
പിന്നെന്തൊക്കെയ ഫുഡൊക്കെ ഉണ്ടാക്കുവോ
ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയോ?
എനിക്ക് അറിയില്ല
അതൊക്കെ എങ്ങനെണ്ടാക്കല് ഫ്രൈഡ് റൈസ്
ഞാന്ണ്ടാക്കലൊന്നുല ഇമ്മേണണ്ടാക്കാ ഞങ്ങള്സ്ക്കൂള് പോവാള്ളല്ലേ ഇപ്പൊ പ്ലസ്റ്റു കഴിഞ്ഞ് നിക്കാണ്
ഏ പ്ലസ് ടു കഴിഞ്ഞിക്കാ
ആ
ഉം നമ്മളിവിടെ ഒരു ന നമ്മളിവിടെ ഫ്രൈഡ്രൈസ് മാത്രേണ്ടാക്കുള്ളൂ ബാക്കിയുള്ള ബാക്കിയുള്ളതൊക്കെ നമ്മള്ണ്ടാക്കും അപ്പൊ പ്ലസ് ടൂല് എങ്ങനെ ഈ ഇപ്പ ഇതൊക്കെ കഴിഞ്ഞില്ലേ റിസൾട്ടൊക്കേ കഴിഞ് അലോട്ട്മെന്റ് ക്കെ തൊട്ങ്ങീലേ
അതോണ്ടന്നെ നാളെ പ്ലസ് വണ്ണിൻ്റല്ല പ്ലസ്ടു കഴിഞ്ഞു പിന്നെ ഡിഗ്രിക്കണ്
നീ ഡിഗ്രിക്കാ ഡിഗ്രിൻ ൻ്റെ അലോട്ട്മെന്റ് വിളിച്ചി ട്ടില്ലാ
അലോട്മെന്റാണ് നാളെ
ഏ നാളെയാണോ ട്രയലോ ഉം
ശരി
ഏ കിട്ടാൻ ചാൻസ്ണ്ടോ
ആ ഞ ഞങ്ങള് ഡിസ്ട്രിക്റ്റില് കിട്ട നല്ല ചാൻസ് കുറവാണ് പിന്നെ പൊറത്തൊക്കെ കൊട്ക്കണ്ടിരും വീട്ടിന്ന് അങ്ങനെ ഹോസ്റ്റല്ക്കൊന്നും അയക്കൂല പിന്നെ സ്കൂള് കിട്ടുന്ന പോലെ കോളേജ് കിട്ടൂലല്ലോ ഹലോ ഹലോ ഉം ആഹ് ആ കേൾക്ക്ന്ന്ണ്ടാ
കേ ക്ക്ന്ന്ണ്ട്
കേൾകുന്നുണ്ട്
ആ ആ ണ്ട് അപ്പൊ എന്നാ അലോട്ട്മെന്റ് എ നാളലെ ട്രയലാണോ ഏ കിട്ടുഐക്കാരം ല്ലേ
ഹായി
ഇപ്പ ഡിഗ്രി നാലു വർഷല്ലേ
നാല് വർഷാക്കിയാ
നാല് വർഷല്ലേ അപ്പൊ പിജിയോ
ഏഹ് ഇപ്പൊ പണ്ടൊക്കേന്ന് പറഞ്ഞാല് എയിപ് അ ഈ എ എസ്സെൽ സി മുതല് എന്താ പറയാ പണ്ടൊക്കെയറഞ്ഞാ മാർക്ക് കിട്ടാന് കൊറേ ബുദ്ധിമുട്ടല്ലേ ശ് ഫുള്ളേ പ്ലസൊക്കെ കൊറച്ചാൾക്കാര്ക്കേ ഇണ്ടാവൊള്ളൂ ഇപ്പേന്ന് പറഞ്ഞാല് ഏ സ്കൂള്ള് പഠിക്കുന്ന പൗതി കുട്ടികൾക്കും ഫുള്ളേ പ്ലസയിക്കാരം അങ്ങനെയൊക്കെ ഒരു കാലായി മാറി
അല്ലാ അത് ഈയൊരു വട്ടായിട്ട് മാറ്റീണ്
ഉം
ഫുൾ എ പ്ലസുള്ളത് മുപ്പതിനായിരായി വാല്യുവേഷൻ ടഫാക്കി എക്സാം പൊതുവെ ടഫാക് കി അതൊക്കെ ഈ ഇയർ മാറ്റീന്
ആഹ് അതെ അതന്നെ അങ്ങനെ ഒരിത് വാണം എന്തച്ചാൽ ലെല്ലാ കുട്ടികളിനേം ജയിപ്പിച്ചിട്ടാല് ഈ ജെ ഈ പഠിക്കുന്ന കുട്ടികള്ക്കാണ് അവിടെ വാല്യൂ നഷ്ടപ്പെടുന്നത്
പ്രശ്നം
ആഹ് അതൂണ്ട്ല്ലേ ഓൽക്ക് കിട്ടൂല ഇവൽക്ക് കിട്ടും ചെയ്യും
ഉം
ഉം
ന്ന് പറഞ്ഞ ഭയങ്കര ടഫ്ഫാ ഞങ്ങളത് ഇത്രയും കാലം വരാത്തൊരു രീതിയില്ള്ള മോഡല് ക്വസ്റ്റ്യൻസ് നമ്മക്ക് എക്സ്പെക്ടേഷൻണ്ടാവുല്ലോ ചെല സബ്ജക്റ്റില് എ പ്ലസ്സ് കിട്ടുംന്ന് ആ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ബാ യങ്കര ടഫ്ഫാക്കും ടഫ്ഫാക്കിയിരുന്നു അങ്ങനെ കൊറേ പ്രശ്നണ്ട് ഇൻക്ക് ഏ പ്ലസ് കിട്ടും ന്ന് ഇത്രയും ഇൻക്ക് ഏ കിട്ടീട്ടുള്ളൂ
ആണോ
ആഹ്
എന്നാലും എത്ര പെർസെന്റേജിണ്ടായിരുന്നു പ്ലസ്ടൂല്
പ്ലസ്റ്റു എൺപത്തെട്ട്
എൺമ്പത്തെട്ടോ? ഏതേനു വിഷയം.
ഞാൻ സയൻസായ്രുന്നു
ഏ
കൊമേയ്‌സ്
കൊമെർസോ? ഞാൻ സയൻസേനു ഇൻക്ക് എൺമ്പത്തിയ അഞ്ചേനി പെർസെന്റേജ് ഉണ്ടായിനിയ്
ആ
ഉം അത് ഓരോ ഉം സയൻസ് പറുമ്പോ എൻക്ക് പകുതിക്കെ എത്തിയപ്പോ എൻക്ക് തോന്നി മാണ്ടില്ലേനിന്നൊക്കെ തോന്നിനി പിന്നെ ഇങ്ങനെ ഏതായാലും പഠിച്ച ഒന്നാമത് സയൻസ് എടുത്ത കഴിഞ്ഞാ പിന്ന അയിന്റെ ബാക്കി തന്നെ നമ്മൾ പഠിക്കണം. പിന്നെ ഞാനൊക്കെ പഠിച്ചത് വേറെ വേറെ ഫീൽഡിലോട്ടായി. എൻട്രൻസ് ഒക്കെ എഴുതിട്ട് അച്ച
ഉം
അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് റെക്കോർഡ്ക്കെ ഉണ്ടാവല് ല്ലോ
ആ ഇണ്ട് ണ്ട് നോക്കലുണ്ട് കൊമേഴ്സ് നോക്കലുണ്ട് ആ സയൻസ്ണ്ട്
ഉണ്ടോ അങ്ങനെ ഏ എങ്ങനക്കേ സബ്മിറ്റ് എങ്ങനെയക്കാരം ലാസ്റ്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടി അതോ?
ഓല് ഓല് ചപ്പ്റ്ററിന് ഇത്ര ടൈം തരും ആ ടൈമിനുള്ളിൽ ഓല് സൈന് വാങ്ങണം ടീച്ചേഴ്‌സിന്റെ സൈന് വാങ്ങണം
ഉം ഉം
മേയില് എക്സാമാണ്. അ
ഉം ഉം
ഉം
അപ്പ വൈവെക്കെ ഇണ്ടോ ഇപ്പൊ?
വൈ ഉം ഇണ്ട് ഇണ്ട്.
ഉം അതായത് പുറത്ത്ന്ന് ടീച്ചേഴ്സ് വന്നാണ്ട് ഓലാണോ വൈവെ എടുക്ക അതോ ങ്ങളെ സ്കൂളത്തോ?
ഇല്ല എന്തയാലും പൊറത്തുന്നുള്ള ടീച്ചേഴ്‌സ് തന്നെയാണ് നമ്മളെ ടീച്ചേഴസ് ചില കമ്പ്യൂട്ടർ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓല് ഹെല്പ് ചെയ്യും ബാക്കിയുള്ളതക്കെ നമ്മളന്നെ ചെയ്യണം.
ആണോ?
ആ
എന്തായാലും എങ്ങനെ ടീച്ചർമാരൊക്കെങ്ങനെ അടിപൊളിയാ ആ
ഉം ഞാന് കിട്ടില്ല അതായത് അടുത്ത പഠിക്കുന്ന കുട്ടികളോട് കൂടുതൽ ഇത് മറ്റുള്ളവരോട് വേറെ ഇത് അങ്ങനെ ഉണ്ടാവല്ലോ
ആ ആ
കൊഴപ്പം
ആ ചെലോർക്ക് അങ്ങനെ ഇരുന്ന് പഠിച്ചാലും കിട്ടും പക്ഷെ ഞാനൊന്നും അങ്ങനെ ഇരുന്നാൽ എനിക്ക് കിട്ടൂല എനിക്ക്‌ കുത്തിയിരുന്നു പഠിക്കലാണ് എന്നാലെ എനിക്ക് കിട്ടൂള്ളു
ഞാൻ പ്ലസ് ടു പ്ലസ് ടു പഠിച്ച പ്ലസ്റ്റൂന് എനിക്ക് മാർക്ക് പോയീനി കൊറെ പിന്നെയും പ്ലസ്റ്റു ഒന്നൂടി എഴുതി ഫുള്ളാക്കി മാർക്ക്
ഓ എന്നാ ശരിട്ടോ എന്നാ ഓക്കെ ഉം